ഹലോ
ഹലോ ആഹ്ഇവിടെ മഴ തുട മഴ തുടങ്ങി
ആഹ് എന്നാ നല്ല ആസ്വദിചൂട്
ഉം
മഴ പെയ്തതല്ലേ
ആഹ്
മഴക്കാലത്തെ മഴക്കാ മഴയെ ആസ്വദിക്കാൻ കയ്യൊള്ളൂ
ആഹ് അതന്നെ മഴ മഴയും മഴയും വെയിലും കൂടി ആകുമ്പോളെ
ആ മഴയും വെയിലും ഉണ്ടപ്പോ
കൊറച്ചു നേരത്തെ വെയ്ലെനു
ഏഹ്
ആഹ് അതുകൊണ്ട്
കുറച്ചു നേരം മുമ്പ് ലേ
ആഹ് കുറച്ച് നേരം വെകും
പിന്നെ താൻ ചെങ്ങായിമാരത്തപ്പോ ഒക്കെ ട്രിപ്പോകല്ലേ
ചെങ്ങായിമാരൊപ്പൊന്ന് കൊറച്ച് മുമ്പൊക്കെ പോയിട്ടുണ്ട് ഇപ്പ ഇല്ല പിന്നെ അതിന് മുമ്പ് നമ്മള് ഫെമിലി ഒന്നായിട്ട് പോയി ഊട്ടി എന്നടിച്ചു പോയി പോന്നു അല്ല അവിടെ നിന്നിട്ടില്ലല്ലോ ഒരു ഒറ്റ ദിവസമല്ലേ ഉള്ളൂ രാവിലെ പോവുക വൈകുന്നേരം പോര
ആ പ്രത്യേകിച്ച് അവിട ഒന്നും ഉണ്ടായിട്ടില്ലേ
പ്രത്യേകിച്ച് ഇന്ന് ഉണ്ടായിട്ടില്ല നിങ്ങളെല്ലാര- ഉം പോകാന്‍ അത്പ്പൊ എന്താ പറ പറയാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി പിന്നെ ഒരു ബസ്സിന് പോയി ഫുഡ് അങ്ങോട്ടുള്ള ഫുഡൊക്കെ എടുത്ത് പോയി- ബിരിയാണി വെച്ച് അല്ലല്ലല്ല ഫുഡ് വേറെ ടൈമിന്- അതിനോട്
ഏൽപ്പിച്ചിണ്ടാവു
അയാളെ ഏൽപ്പിച്ചിട്ട് ബിരിയാണി ചെമ്പ്- ഞങ്ങൾ ബസ്സിൽ വെച്ചിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ ഒരു നേരത്തെ രാവിലക്കത്തുള്ള ചായക്കുള്ള പത്തിരി അല്ല പിന്നെ വെള്ളപ്പം നൂലപ്പം അപ്പം അങ്ങനത്തെ ഐറ്റംസും അതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ രണ്ട നേരത്തെ അതായത് രാ ഇങ്ങനെ പോയിട്ട് അത് അങ്ങനെ ഒരു എട്ട് മണിക്ക് ഭക്ഷണം അത് കഴി- ആ ഉച്ചക്കുള്ളത് അങ്ങട്ട് അങ്ങനെ പോയി ഉച്ചായ നേരത്തെ അവിടെ കേറിപിന്നെ അതായിട്ട് അവിടുന്ന് ബസ്സിൽ നിന്ന് എറക്കി എല്ലാരും അവിടൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ അവിടൊക്കെ കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ
ഒരുപാട് പേരുണ്ടായിതിനേ കാ രം ഒരു ബസിനേ കാ രം പോയിനല്ലേ
ആ പിന്നെ റിട്ടൻ പോന്ന് രാത്രിയായി രാത്രി ഇത്‌ പിന്നെ വഴിയിൽ നിന്ന് ഒരു ഹോട്ടലില്-
ആഹ് ആഹ്
വേറെ ഫുഡൊക്കെ കഴിച്ച്
കുടുംബത്തിലുള്ള എല്ലാരും ഇണ്ടായി
ആ കുടുംബത്തിലുള്ള എല്ലാരും എന്ന് പറഞ്ഞാല് അകന്നല്ല അടുത്ത ഒരു നാല് നാലഞ്ച് പെരക്കാര് ആ ഒര് ബസ്സിനുള്ള ആളുകള് എല്ലാരും പാടെ
ഞങ്ങള ഇതേ ഞങ്ങളും ഇതേമാതിരി കഴിഞ്ഞ
ആ ഹലോ
പ്രാവശ്യം വാണ്ടി വിനോദ യാത്ര പോവാൻ വാണ്ടി ഞങ്ങള് തീരുമാനം ഇണ്ടാക്കീഞ്ഞി പൈസന്റെ കാര്യം നോക്കുമ്പോ അത്ങ്ങട്ട് ഒത്തില്ല ഒരൂട്ടര്ക് ഒക്കുംബം ഓരൂട്ടർക്ക്‌ ഒക്കൂലാ ഒരൂട്ട ക്കുംമ്പം ഒരൂട്ടർ ക്കൊക്കൂല ആ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അങ്ങട്ടും ഇങ്ങട്ടും ചർച്ചാ വിഷയായി ന്നല്ലാതെ അത് ലാസ്റ്റിക്കാണ്ട് ഇല്ലാതായി പക്ഷെ അയിന് മുമ്പ് ഞങ്ങള് ഒരു പ്രാവശ്യം പോയിരുന്നു അന്ന് പോയപ്പോ ഇതേമാതിരിന്നെ കുടുംബത്തിലുള്ള എല്ലാരും കൂടി ഞങ്ങള് താ അവരുര് കുടുംബക്കാരായിട്ടല്ലാരും കൂടി പോയപ്പം
ഉം
അമ്മായിനെ മക്കളും എല്ലാരും കൂടി പോയി അത് ഏതായാലും നടന്ന് വയനാട്ട്ക്ക് എന്നെ ആയിരുന്നു ഇതേമായിരി ചോറ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് അല്ല ഞങ്ങൾ വാങ്ങികൊണ്ടെന്ന്
ഉം
പിന്നെ രാവിൽക്ക്ള്ള പൊറാട്ട ഞങ്ങള് അതും വാങ്ങി അയിക്ക്ള്ള കടായി ഞങ്ങള് വീ വീട്ടിലുണ്ടാക്കി
ആഹ്
ഇന്നിട്ട് വീട്ടില് ഇണ്ടാക്കി കാണ്ട് ന്നട്ട് അങ്ങനെ പോയക്കേനി വണ്ടിയൊക്കെ ഞങ്ങളന്നെ ഏൽപ്പിച്ചെക്കെയ്നി ഞാനും ന്റെ നാല് അനിയത്തിമാരും
ഇത് ഞങ്ങൾത് വേറെ പ്രത്യേകതിണ്ട് ഉം ഇത് ഞങ്ങള് വേറൊരു പ്രത്യേ കതെന്താ ചാൽ ഇത് ഞങ്ങൾ പോയി വന്നിട്ട് ബാലൻസ് വഴി ക്യാഷ് വന്നു
ഏ
അങ്ങനെ ബാലൻസ് ക്യാഷ് വന്നപ്പോ എല്ലാരും ഒന്ന്അത് തിരിച്ചെടുക്കയ്ത് ത്തപ്പോ അതിന് തിരിച്ചെടുക്കാൻ മാത്രം ഓരോരുത്തർക്കുംണ്ടാവൂല അങ്ങനെ ഇങ്ങനെ പറഞ് വാണ്ട അപ്പൊ ഇവര് ലേഡീസ് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പൂള് എട്ക്ക നിങ്ങൾക്ക് ടർഫ് എട്ക്കാ അങ്ങനെ തീരുമാനിച്ചു ഒരു ദിവസം ഉം രാത്രീ ഈ ഒമ്പത് ടു പത്തോ അങ്ങനെ ഒരു മണിക്കൂർ ടർഫ് ഞങ്ങള് കളിക്കാൻ എടുത്തു ആണുങ്ങള് ആൺകുട്ടികള് പിന്നെ മേ മറ്റേ ഓൽ അതിൽ തന്നെ പൂള് എട്ത്തു
ആ അതുകൊണ്ട് രണ്ടും
ആഹ് നടന്നു ആഹ് ആ അപ്പൊ അതൊരു ഹാപ്പി അങ്ങനെ ന്നിട്ട് അത് കഴിഞ്ഞിട്ട്
പൈസ വാങ്ങിയിണ്ടാവോയിക്കാരം
ആഹ് പൈസ അങ്ങനെ ഓരോരുത്തർ പി രിച്ചു വന്നപ്പോ അന്ന് ആയിരത്തി സംതിങ് എന്തോ വന്നു
ആ ഞങ്ങളത് ഒരാക്ക് ആ വല്യ
ആ
ആയിരം കുട്ടികൾക്ക അഞ്ഞൂറും വെച്ച് ടൈം ആയപ്പളെ എല്ലാരും എന്റെ കുട്ട്യേൾക്ക് പത്ത് വസ്സായിട്ടില്ല ന്റെ കുട്ട്യാൾക്ക് പത്ത് വയസ്സായിട്ടില്ല ഇന്റെ കുട്ട്യേക്ക് അഞ്ച് വസ്സായിട്ടുള്ളൂ എന്റെ കുട്ട്യാൾക്ക് നാല് വയസയിട്ടുള്ളൂ ന്നൊക്ക പറഞ്ഞാണ്ട് പക്ഷെ കുട്ട്യളണ്ടാ പത്ത് വയസ്സും പതിനഞ്ച് വയസിനും പ്രായം തോന്നിക്കും ന്നട്ട് ഇവരെ അങ്ങനെ ആ അത് അങ്ങനെ കച്ചറായിരുന്നു അങ്ങട്ട് ങ്ങട്ട് എന്നൊക്കെ പറഞ്ഞു കാണ്ട് ഏതായാലും പോയി പിന്നെ ഉള്ളത് നോക്കിയപ്പം ഏതായാലും നടന്നില്ല
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പൂളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഫുഡ് ഹോട്ടൽന്ന് ഏ അത് നല്ലൊരു അടിപൊളി ഫുഡ്ന്നെ അതും ഏ അടുത്തൊരു ഹോട്ടല്ന്ന് നല്ലൊരു ഇതന്നെ നല്ലൊരു ഫേമസ് ഹോട്ടലന്ന് ഫുഡ് അപ്പൊ എല്ലാം പാടെ അത് ക്ലിയറായിന്നാർത്ഥം ഉം അങ്ങനതും കയ്ഞ്ഞു പിന്നെപ്പോ ഇപ്പടുത്തെ ഒരു ടീം പോയിനു കോഴിക്കോട് അവിടവിടെ അടുത്ത് ഉം എന്തോ ഒരു സ്ഥലണ്ട് അവ്ടുക്ക്
അല നൈത്തേരി
രി അല്ല അത് നമ്മള് ഫാമിലി ഇതും ഫാമിലിന്നെയാണ് പക്ഷെ ഇന്നത്തേത് ങ്ങനെ ചോദിച്ചപ്പോ ഒരു ദിവസം സം വെള്ളിയാഴ്ചയ്നോ എനിക്കുള്ള ഒയിവ് അതും ഫാമിലിയന്നെയാണ് അത് ചേ ചോദിച്ചു കൂടുതലാള് ല്ലേനു കാരണം നമ്മക്ക് നമ്മളെ ഇപ്പൊ സാഹചര്യം ശരിയല്ല മ്മാക് സുഖല്യാത്തോണ്ടും അതൊക്കെ പാടായിട്ട് നമ്മള് അതിന്നൊഴിവായി കൂടുതലൊരു സമ്മർദ്ദം ചെല് ത്തീല ഞമ്മളോട് കാരണം ഓര്ക്കും അറിയാലൊ നമ്മളവസ്ഥ അങ്ങനെ ഞമ്മളയ്ല് നിന്നീലാങ്ങനെ ഓര് പോയി ഒരു വെള്ളിയാഴ്ച തേമാരി വെള്ളിയാഴ്ച നമുക്ക് ഒയിവുള്ളെ തന്നെസം എന്നാല് അമ്മളോയില്ല കോയിക്കോടാണ് അത്എന്തോ ഒരു ബോട്ട് യാത്രയും കാര്യൊക്കെ പാടുള്ള ഒരു സലം
ആഹ്
അതും കഴിഞ്ഞോല് ആ അത് കഴിഞ്ഞ്ങ്ങാണ്ട് ഓലിപ്പള് വന്നു
വിനോദം പോണതൊക്കെ രസം തന്നെയാ പക്ഷെ കയ്യില് പൈസയും വേണം ന്നാലെ പോക്കിനൊര് രസം കിട്ടു
അതെ
അല്ലാതെ പോണന്നാഗ്രഹിച്ചിട്ടവിടെത്തൊന്നില്ല്യാ
ഇല്യ
പോവന്നെ വാണം
ഉം
പിന്നെന്തൊക്കെയാ
പിന്നെന്താ മഴ ണ്ട് അത്രേള്ളൂ
ലോ ഉഷാറില് പെയ്യണ്ട്
അവിടെ തൊടങ്ങിയാ
ഉം നാല്ലുഷാറ്ല് പെയ്യുണ്ട് മഴ കാരണം ഭയങ്കര തണ് പ്പ നെലത്തൊന്നും കാല് വെച്ച് നടക്കാൻ വയ്യാ
ടൈലികൂടെങ്ങ് നടന്നിട്ടെ ഈ കാലവേദനൊക്കെ വരണ്ട് എലം ഫുള്ള് തണ്ത്തണ് ആഹ് മാർപോണായിറ്റേ ആ അ അത്ട്ട് നടന്നാ തന്നെ കാലവേദന കാരം
ആഹ് അതന്നെ
ഉം ചെരുപ്പിട്ട് നടക്കേണ്ടി വരും നാപ്പൊവസ്ഥ അല്ലാഞ്ഞപ്പം വേദന മാറൂല ഓരോന്ന്ന്റെത്
സ്കൂള് സ്കൂളക്കവിട്ട് വരാനായ കുട്ട്യള് വൈകീട്ടുള്ള ഫുഡെന്താ സ്പെഷ്യൽ ഫുഡ്
വൈകീട്ട് സ്പെഷ്യലായിട്ടൊന്നുല്ല കടേന്നെന്തെങ്കിലും കൊണ്ടപ്പിച്ചണം വൈകുന്നേരം ചായക്ക് കടി ആ ആഹ് ചായക്ക് കടി നിർബന്ധാ അതെന്തെങ്കിലും ഇതേ മരി ബേക്കറി എന്തെങ്കിലും
ഉം
ടീവില്ല ഫുൾ ടൈം
ഓ പായസം സിമ്പിളല്ലേ ഉണ്ടാക്ക്ണ്
ആഹ് പായസം സിമ്പിളൊക്കെ തന്നെ ചെലോല് പലതാൾക്കാരും പലമാരിയല്ലേണ്ടാക്കല് എല്ലാരും ഒരേ മായിരിന്നുലല്ലോ
എന്നാലും
സിംമ്പിളാണെന്ന് ചോയിച്ചാ സിംമ്പിൾ ഉള്ള ഉണ്ട് എന്നാലും കൊറച്ച് ബുദ്ധിമുട്ടുള്ളതുണ്ട് ആഹ് ആഹ് ആഹ് അത് അത് നല്ല സുഖാണ് അത് പിന്നെ നമ്മള് പാലാണ്ട് പാറ്ന്ന്ക്കാണ്ട് അയിത്താ സാനം എല്ലതും കൂട്ടികൊഴച്ച് അത് അയിക്കാണ്ട് ഇട്ടോട്ത്താല് അത് നമുക്ക് ഉപയോഗിക്കാലോ പിന്നോന്ന് തളച്ച് ഒന്ന് വെന്ത്‌ണ്ടായാ പോരെ പക്ഷെ ഈ ഇതങ്ങനൊന്നുല്ല ഇതോരോന്ന് ഓരോന്ന് നമ്മളയ്ക്കന്സരിച്ച് ഇങ്ങനെ ഇട്ടോട്ക്കണം ലാസ്റ്റ്ന്താ ഒര് പഞ്ചസാര ലായനി അയിക്ക് ഉഴി ഉര്ക്കിക്കാണ്ട്
മ്മ്
പാർന്നോട്ക്കണം അത് സേമിയാ പായസം നല്ല രസായിരിക്കും
ഉം ആഹ് ഏഹ് ഏഹ് അങ്ങ ആഹ് അതൊര് പുതിയൊരു വെറൈറ്റിണല്ലോ കേ
ആഹ് ആഹ് അങ്ങനല്ലാ
ഞമ്മള് ഞമ്മളെ ഞമ്മളെ വീട്ടിലൊക്ക ഞ ഞമ്മളെ വീട്ടിലൊക്കെ ഏഹ് ആ ആൾറെഡി അങ്ങട്ട് ഇട്ടോട്ക്കലേക്കാരം ഏത് പഞ്ചസാര
അതല്ലാ ആ പഞ്ചസാര ആദ്യ ഇട്ടോട്ക്കണം അത് ഇതെങ്ങനെയാെന്നോ നമ്മളാ മറ്റേ ഇതില്ലേ എന്താ സേമിയ അത് ഇപ്പൊക്കെ റോസ്റ്റ്യ്താ വരല് അത് ഇതാക്കിക്കാണ്ടേന്നേ ന്നാലും നെയ്യിലിട്ടാണ്ടോന്ന് വാട്ടിക്കൊട്ക്ക അതേമാതിരി അണ്ടിം അണ്ടി പരിപ്പും മുന്തിരി ഒക്കൊന്ന് വാട്ടിക്കൊട്ക്ക
ആഹ്
എന്നിട്ടയ്ക്ക് നമ്മള് ഈ പാലൊഴിക്ക ഒരു പേക്ക് പാലൊഴിക്ക പാലൊഴിച്ച് ട്ട് അയിക്ക് നമ്മളീ ഒരു വിധം തളച്ച് വരുമ്പം അയിക്ക് ഈ പഞ്ചസാര ഇട്ടോട്ക്ക പഞ്ചസാരിം ഏലക്കാ പൊടിയിട്ടോട്ക്ക
ഉം
അപ്പ ഈ പഞ്ചസാരിം ഏലക്കാപ്പൊടിം അയില് പിടിച്ചു
ഉം
അയിന്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരലൊട്ങ്ങും
ആതെ
പിന്നെ ആ ഒരു ടൈമില് നമുക്ക് ബാക്കിഞ്ഞ് എത്രത്തോളം പാല് വാണം എത്രത്തോളം എ എത്ര ആൾക്കാർക്കെ വാണന്ന് അറിയാല്ലോ അയിനനുസരിച്ച് ബാക്കി പാലും പാറ്ന്നോട്ക്ക പിന്നെ നമ്മള് നമ്മള്ളട്ത്ത് മിൽക്ക് മെയ്ഡ് ഇല്ല്യ ആ സാധനം ഇണ്ട്ന്ന്ണ്ടേങ്കിലും അല്ലെങ്കി പാൽപ്പൊടി കല്ക്കിക്കാണ്ട് ചൂടുവെള്ളത്ത് കല്ക്കിക്കാ ത് അത് പാറ്ന്നോട്ക്ക അത് പാറ്ന്നോട്ത്ത് നല്ലോം തെളച്ച്ട്ട് പാൽപ്പൊടി പാൽപ്പൊടി പാറ്ന്നാ നല്ലോം തെളക്കര്ത് ഓന്ന് തെളച്ച്ട്ട് നമ്മളിപ്പ ഞാൻ ഈ പറഞ്ഞ്ലേ ഒര് പാന് ഉപയോഗിച്ചാണ്ട് ഒരു പാത്രം അട്പ്പത്ത് വെച്ചിട്ട് അയിക്ക് നമ്മള് ഈ പഞ്ചസാര ഇട്ടോട്ക്ക
ആഹ്
ഇന്നട്ടത് നല്ലോം ഉര്ക്ക
ആഹ്
ഉരിക്കിയേന് ശേഷം അതൊരു കറ്ത്തൊര് കളറാവുലേ ഒര് ചോപ്പ് കളറൊക്കെ ആ ഒരു കളറ് ആവുമ്പോ അതീ ഇതിക്കാണ്ട് പാറ്ന്നോ ക്ക ഒരു പശപ്പശപ്പേക്കാരം ഒ ചൂടാറ്ണേന് മുമ്പ് പാരണം അല്ലാഞ്ഞാ പിന്നെ ആ പാത്രത്തില് ഒട്ടി പിടിക്കും
ആഹ്
ഇന്നട്ടത് പറന്നോട്ത്ത് എളക്കുമ്പം ഇതൊരു നമ്മളൊക്കെ കല്യാണ വീട്ടന്നൊക്കെ കഴിച്ചൂലേ
ആഹ്
ആഹ് ഒരു പായസത്തിന്റെ രസണ്ടാവും
ആഹ് അങ്ങനെ ഇണ്ടാക്കിയൊക്കിയ മതി നല്ല രസ ഞാൻപ്പം എടകടക്ക് അങ്ങനെ ഇണ്ടാക്കൽ
എന്നാലല് ഞ അടുത്തൊരു പരിപാടി ഉണ്ട് ഞാൻ എന്നാൽ വക്ക പിന്നെ വിളിക്കട്ടോ
ഓക്കെ ആഹ ശെരി ഇന്നാൽ